ഹലോ
ആഹ കേക്കാവോ
ആ കേൾക്കണ്ട്
ഉം പിന്നെ വീട്ടിൽന്ന് എല്ലാരും വിളിച്ചോ
ഉമ്മയാണ് മെയിന ആായിട്ട് വിളിക്കുക ഒരു ഉച്ച സമയം ആവുമ്പോ മുമ്പോ വിളിക്കും ഇനിയിപ്പോ ഇക്ക വന്നതിന് ശേഷം രാത്രി അവിടത്തെ ഉമ്മ കുളിക്കും
വിളിക്കോ എന്നും വിളിക്കോ
ആ എന്നും വിളിക്കും
ഇന്ന്ന്തോ സ്പെഷ്യൽ എന്തോ അന്ന് ആഹാരൊക്കെ വെച്ച
ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല ഇന്നലത്തെ കറികൾ ബാക്കി ഉണ്ടായിരുന്നു
രണ്ടു പേര ഉള്ളതോണ്ട്
ആ അതാണ് കുറച്ച് കറി വെക്കാനായിട്ട് നമുക്കും പറ്റൂല
പറ്റത്തുല്ല
ആഹ അപ്പൊ ഇന്നലെ ഞാന് മുരിങ്ങ കോലും ച- ചക്കക്കുരു മാങ്ങിയൊ പരിപ്പൊക്കെ കൂടിയിട്ടിട്ട് കറി വെച്ചിണ്ടായിരുന്നു
ആ എല്ലാം വെക്കാനൊക്കെ എല്ല എല്ലാം വ വെക്കും അല്ലേ
കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്
ഉം ഉം യൂട്യൂബ് നോക്കിയൊക്കെ പുതിയത് പുതിയത് - ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ് ആന്നോ ഏത്
ഇല്ല ഇപ്പ ഇല്ലിയ അത് കൊറോണ ടൈമിലായിയിരുന്നു ഞാൻ നിർത്തിയത് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്‌തു
നിർത്തണ്ടായിരുന്നല്ലോ അതങ്ങ് തുടർന്ന് ചെയ്തിരുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ- കാണിച്ചാ മതിയായിരുന്നു
കൊറോണ ടൈം ആയപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഒരു മാസം ഈ കൊറോണ സ- ഇതായിരുന്നല്ലോ ലോകം - ലോഗഔട്ട് ശേ ലോക്ക് ഡൗൺ ആയിരുന്നല്ലോ അപ്പൊ എനിക്ക് ഡ്യൂ - ട്ടി ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് ഡ്യൂട്ടി വന്നത് അപ്പോൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇതിനെ നമുക്ക്- ഒരു വർഷം കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ട് വ്യൂസിനൊക്കെ കൂട്ടണം അത്രൊക്കെ ഇതുണ്ട് ഒരു വർഷം കഴിഞ് കഴിഞ്ഞിട്ട് അത് ചെയ്തായിട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല
അപ്പൊ തെ അത് നമുക്ക് ഇനി തുടർന്നും എടുക്കാൻ പറ്റത്തില്ല
തൊടർന്ന് ഇടാൻ പറ്റും പക്ഷെ നമുക്ക് അതിന്നൊരു ബെനിഫിറ്റ് കിട്ടില്ല
ആ അല്ല ഇനി നല്ല രീതിയിൽ നമ്മള് ചെയ് -
ആ വീണ്ടും തൊടങ്ങാൻ പറ്റും വീണ്ടും വേറെ ഐഡിയും എടുത്ത്- ത്ത് വീണ്ടും തൊടങ്ങാം അല്ലാണ്ട് പഴയ ഐഡിയിൽ തൊടങ്ങാൻ പറ്റൂല്ല
ആന്നോ
ആഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വർഷമാണ് അവര് കാലാവധി പറയ്ക
ആഹ് ആഹ് ഒരു വർഷത്തിനുള്ളിൽ നമ്മള് യ്യൂസ്‌ ആ എല്ലാം നല്ല രീതിയിൽ ആക്കണം
ആയിരം വ്യൂസ്‌ ആക്കണം അതേപോലെ- നാലായിരം വാച്ച് അവർ ആക്കണം
ആഹ്
അങ്ങനെ ഉണ്ട് ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ അല്ല അതും ഒരു ലക്ഷത്തി- ന് മോളിൽ വ്യൂസ് വരണം അഞ്ഞൂ- ആ അഞ്ഞൂറ് സബ്സ്ക്രൈബ് വേണം അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട് അത് മൂന് മാസ- പുസ്സങ്ങം കൊണ്ടോ
ഓ അത് ഉം നന്നായിട്ട് നമ്മള് അതേന്ന് ചെല്ലി നിൽക്കണം
വീട്ടിലാണെങ്കിൽ നമുക്ക് അയി തനിയാണെങ്കിൽ ഒന്നും കൊഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് കൊറോണ ഡ്യൂട്ടി വന്നു പിന്നെ എന്ന് വച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് മൈൻഡ് വി വിട്ടുപോയി
പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിക്കെ കാണി- ച്ചും അവിടെ പക്ഷെ നമ്മള് ഒറ്റക്ക് പറ്റത്തില്ല അല്ലേ ഉം
തെരൂല
ആഹ് അതാ നമ്മക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടിന് ആള് കൂടി ഇല്ലെങ്കിൽ പറ്റത്തില്ല
എൻ്റെ വീട്ടില് എനിക്ക് എൻ്റെ ഉമ്മയൊക്കെ സപ്പോർട്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ പൊറത്ത് വെച്ച് കുക്ക് ചെയ്യലും അങ്ങനൊക്കെ ചെയ്തിരുന്നു
ആഹ് ഹ
നമുക്ക് ഒരാള് സപ്പോർട്ട് ഇല്ലെങ്കി കൊഴപ്പമില്ല ആള് പറയും ചെയ്യ് ചെയ്യ്ന്ന് പറയും പക്ഷെ നമുക്ക്- നമ്മക്ക് ബാക്കിന്ന് ഒരാൾ വേണല്ലോ ഇപ്പ പൊറത്ത് പോകണ്ടെങ്കിലും മുഖം കാണിച്ചിട്ടല്ല ഞാൻ എടുക്കാറങ്കിലും-
ഉ ഉം
നാം ഒരാളും കൂടി നമ്മളോട് ഈ ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിലാണ് നമുക്ക്- അതൊരു ചെയ്യുമ്പോ ഒരിത് ഉണ്ടായിരുന്നു ആഹ് ഞാൻ ഇസ്റ്റഗ്രാമിലൊക്ക ചെറിയ വീഡിയോസൊ ക്ക ഇങ്ങന ഇടും പോണതൊക്കെ ചെറിയ കുക്കിംങ് വീഡിയൊ പിന്ന കഴിഞ്ഞ ഇതിന് നല്ല പാത്രങ്ങളു കാര്യങ്ങളൊക്ക വേണെ ഇപ്പൊ നമ്മ വീട് മാറുമ്പൊ ഉം വീട്ടിലാവുമ്പൊ ഇഷ്ടമാതിരി പാത്രങ്ങള് ഇണ്ടാവും നമ്മ ഇങ്ങനെ വീ മാറ്ണോണ്ട് ഞങ്ങളധികം പാ
ആഹ് ഓന് വേണ്ടല്ലൊ ഉം ഉം പിന്ന അത് നമ്മള് പറക്കോണ്ട് നടക്കണം
അതുകൊണ്ട്ള്ള ബുദ്ധിമുട്ടൂണ്ട് അപ്പം പിന്നെ അതൊണ്ട് റീച്ച് കിട്ടാനും പണിയ
ഉം അതെ
ഉം അപ്പൊ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച്
ആഹ് അപ്പൊ ഈ ചെയ്യുന്നവരൊക്ക അയില് നന്നായിട്ട് അവര് കഷ്ടപ്പെടുന്നുണ്ടല്ലേ
പിന്നല്ലാണ്ട് നന്നായി ഒരു വർഷം നന്നായി കഷ്ട്ടപ്പെട്ടാലാണ് നമുക്ക് അത് ആഹ് ഒരു ഇത് പിന്നീട് കിട്ടൊള്ളു
നമ്മള് ജസ്റ്റ് പെട്ടെന്ന് ഇത് എന്ത് ലാഘവത്തോട അത് കണ്ടങ്ങ് മാറ്റി മാറ്റി പോന്നല്ലേ അവര്ടെ എത്ര സമയത്തെ കഷ്ടപ്പാടാരി
അവണ് എഡിറ്റ് ചെയ്യണെങ്കിലും ഒക്കെ അത് കഴിഞ്ഞ് വോയ്സ് കൊട്ക്കണം തെറ്റും ഇപ്പ നമ്മളന്നെ കുക്കിയ്യുമ്പൊ അടി പിടിക്കും ഒക്ക ചിയ്യൂലോ
അതേ ഇവിടത്തന്നെ നമ്മളൊരു ടീച്ചർനൊരൂ വോയ്സ് ഇടലോ അല്ലെങ്കി ഒരു വായിക്ക്ന്ന വീഡിയോ എട് തയ്ക്കലൊ ചെയ്യുന്നത് തന്നെ ഇവിടെ ബഹളവും എന്താണ് അങ്ങനെ പറ്ഞ്ഞെ ഇങ്ങനെ എടയ്ക്ക് എന്തിനാട ചിരിച്ചത് എന്തെങ്കി എത്ര നമ്മളത് എടുക്കും
നമ്മളൊരൂ ആരു ഇല്ലാത്ത നേരം നോക്കി റൂമിൽ പോയിരിക്കണം അപ്പ ചെൽപ്പൊ പൊറ തിന്ന് കാക്കടെ ഒച്ച വര ഇന്ന് ഫസ്റ്റ് ടൈമില് നമുക്കീനെ കുറ്ച്ച് അധികം അറീല പിന്നീടൊക്ക ഞാനയിന്റെ മൈകൊക്ക വാങ്ങി പൊറ്ത്ത്ക്ക് ശബ്ദം കേക്കാതിരിക്ണെ പൊറ്ത്ത്ന്നിള്ള ശബ് തൊന്നും കേക്കൂല അങ്ങൻത്ത മൈകൊക്ക വാങ്ങിച്ചു ഞാന് പിന്ന നമ്മള് പഠി ച്ചു വരുമ്പളാണ് ഒരോന്ന് ചെയ്യ്ണെ പക്ഷെ നന്നായി കാഷ്ന് ചെലവിണ്ട് നമ്മടെ എല്ലാ ഫോണിലും നമുക്ക് ക്ലാരിറ്റി കിട്ടൂല
കിട്ടൂല ആഹ്
ആഹ് സമയത്ത് നമുകിപ്പൊ ഫോം വാങ്ങി തരാ പറഞ്ഞിണ്ടെങ്കി വീട്ടിലിള്ളോൽ തല്ലൂലൊ
അതേ ഇവിടനാണ് എന്റെ മൂത്ത മോൻ പറയുവായിര്ന്ന് നമു ക്ക് ഒരു യൂട്യൂബ് ചാനലൊടങ്ങ ഇന്നിട്ട് അവനൊരു ഒരു പേരു ഇ എന്റെ യൂട്യൂബിന്റെ ഇതിന്ന് പയ് വരുവിട്ട് ഇത് നയിപ്പിച്ചൊ അങ്ങനെ എന്തോണ്ടൊരു പേരു ഇട്ട് ഞാൻ പറഞ്ഞ്
മക്കള ആൺകുട്ടീളാണലോ അവരതെന്തെങ്കിലൊക്ക ഇടാ പറ്റും കുസൃതീളൊക്കെ
പറഞ്ഞാ ഞാൻ പറഞ്ഞ് ആദ്യം മോൻതെ കൊറ്ച്ചും കുട അതാവട്ടെ എന്നിട്ട് അമ്മക്ക് എടുക്കാം കണ്ടന്റ് കൊണ്ടുവാന്ന് പറഞ്
ഇതിനൊന്നും ഇപ്പ ഇപ്പത്തന്ന കാര്യത്തില് കണ്ടന്റ് വേണ്ട എന്തോകി എന്തൊ ക്യാ കാട്ടിക്കൂട്ട്ണത് പക്ഷെ മടുപ്പാവാണ് ഇപ്പ യൂട്യൂബ് കാണുമ്പൊ തന്നെ ചറ പറ എന്തൊക്കെയാ
ക്ക ചെലര് ഒക്കെ നല്ല ഞാനാണേ ഇപ്പൊ കുറച്ച് നാളും കൊണ്ട് സ്ഥിരമായിട്ടോരു ആഹ് ഒണ്ട് സ്ഥിരമായിട്ട് കുറച്ച് കാണുന്ന ചില ര് അവര് നമ്മുടെ ഒരു ഇപ്പൊ ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം മറ്റേല്ല ഒരു ചെറിയ ഒര് ന്താ വക്കേ കുന്നൻ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിന്റെ ആഹ് പ്പഴ അവരുടെ ഒരു എന്താ ചെറിയൊരു ഏഹ് ഷോട്ട ഫിലിം ചെറ് ചെറിയാ അത് അതിന്റെ പേരന്ത്‌വായിരുന്നു ഓഹ് ആഹ് വിളിക്യ വിളി മറ്റേ എന്തുവാ എന്ത്‌വാ അതിന്റെ പേര് നമ്മടെ ഹെയർ എക്സ്റ്റൻഷൻ അത് അത് ഞാൻ കാണാ ആ ഒരു ആ ഒരു എപ്പിസോഡായിട്ട് ഇങ്ങനെ ഇട്ട് അവര് നല്ല രസണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നവരൊക്കെണ്ട്
ചെലോര് നല്ലതാണ് ചെയ്യ്ണത് ചെലോര് ഫാമിലിനെ ഇട്ടിട്ട് അവരെ ഫാമിലിട്ട് വേർപ്പിച്ചൊണ്ടിരിക്കാ
ആഹ് അതെ എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല ഈ അവര് പോ ഞാന് ഇവിടെ പിള്ളേർ കാണുമ്പോൾ ഞാൻ വഴക്കുപറിം ഞാൻ പറയാ എന്തിനാടാ ഇത്‌ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാ തെ ചുമ്മാ അവരുടെ വീട്ടി അവരെന്ത് കഴിച്ചു അവര്ത്
ആഹ് അവര് പിരിഞ്ഞു അവര് ഡൈവോഴ്സായി
ആഹ് ഒരു കാര്യല്ലാതെ
ന്ന് വെച്ചഴിഞ്ഞാ അവർക്ക് റീച്ച് കിട്ടാനാണ് ഇന്നാലാണവർക്ക്
ശരി ആഹ് ഹ് അതെ
അതാണ് ഇവരൊക്കെ കൊഴപ്പം പക്ഷെ ഇവര് ഇതിലൊക്കെ നന്നായി ഇങ്ങനെ ആഹ് ന്താ പറയാ മൊത്തത്തിലഴിഞ്ഞാടിയവർക്കാണ് നല്ല പേയ്മെന്റും കാര്യങ്ങളും
ആഹ് ഹ് അതെ ആന്നാന്ന് ഈ ഇഷ്ടംപൊലെ കാ കാശ് കിട്ടീട്ടില്ലേ വല്ല്യ കാറ്കളും ഒ ക്ക മേടിക്ക്ണ്ട് പെട്ടന്ന് പെട്ടെന്ന് വെക്കുന്ന ആഹ് അതെ ഉം തോടങ്ങുന്നുണ്ട് ഉം
നമ്മളെ
അത്‌ ഞാനിങ്ങനെ ഓർക്ക ഹ് ഹ് നമ്മളൊരു ബി എസ്സി ന്ന് പറഞ്ഞൊണ്ട് നടക്കാ തൊടങ്ങിട്ട് വർഷങ്ങളായി
ഒരു നിമിഷം കൊണ്ട് ആ ഒരു കൊറോണ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ഹിറ്റായത്
ആഹ് അതെ
വീട് ട്ടിലിരുന്ന് തൊടങ്ങി അല്ലെങ്കി ഇപ്പോ യാര് യൂറ്റ്ലൂ യൂട്യൂബില് കൊറച്ച് പേരെ കൊറച്ചേണ്ടായിരുന്നുള്ളു
ഉം അതെ ഇപ്പൊ ഈയിട കൊണ്ടല്ല്യോ ഭയങ്കരോരു
ഉം പക്ഷെ മടുപ്പാവു ഇങ്ങൻത്തൊക്കെ വരുമ്പോ
ഉം അതെ കൊറേ അങ്ങാകുമ്പോ നമ്മള് പിന്നെ ആരെ നമ്മളന്തൊക്കെ കാണുമായിരുന്നു കൊ ച്ച സമയത്തിനുള്ളിൽ ഇടുന്ന എല്ലാം കാണാൻ പറ്റൊ
പ്പേത് വച്ണ്ട് അത് മാത്രം കാണും പ്പ യൂട്യൂബി കാണൂല്ല ഇൻസ്റ്റഗ്രാമി നോക്കും അതാകുമ്പോ ഷോർട്ട് വീഡിയോസ് ആണല്ലോ അധികവും
ആഹ് ആഹ് എനിക്ക് പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ല അക്കൗണ്ടി അല്ലാതെ പിന്നെ ഇവിടുത്തെ ആൾക്ക് അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടവല്ല ഉം ഉം അതാ ഫേസ്ബുക്ക് തന്നെ എനിക്ക് അത് ഇങ്ങനെയൊന്നുവില്ല ആഹ്
ഇവിടെ ഇഷ്ടൊന്നില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞാ ആൾക്കും ഉണ്ടായിരുന്നില്ല അക്കൗണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാനാ എടു പ്പിച്ചത് പിന്നെ ഇപ്പോ അതീന്ന് ആള് വിട്ട് മാറുന്നില്ല അത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്
ആഹ് അതുകൊണ്ട് പിന്നെ എക്കൊന്നും പറയാൻ പറ്റത്തില്ല
പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബിന് ആ വീഡിയോസ് ഷോട്ടായിട്ട് ഞാന് ഇ ട്ടിരുന്നു അപ്പൊ പിന്നെ ആൾക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ആളാണെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും കുക്കിംഗ് ചെയ്യണ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് തന്നെ ഫുഡിന്റെ ആളാ അതെപ്പഴും പറയും അപ്പൊ ഞാൻ പറയും അപ്പൊ പിന്നെ യൂട്യൂബൊക്കെ നോക്കണോല്ലോ എന്ന് പറയും
അതെ ഞാന് എന്തേലൊക്കെ ഉണ്ടാ ക്കാൻ നേരം ഞാൻ എത്ര അറിയാമെങ്കിലും നമ്മള് ചെയ്ത് എത്ര പരിചയമാണെങ്കിലും ഒന്ന് നോക്കും എന്തെങ്കിലും പുതിയ വെറൈറ്റി വല്ലാം ഉണ്ടോന്ന്
എന്തെങ്കിലും ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുവോ
ആഹ് അതാ എന്റെയും സ്പെ ഷ്യലായിട്ട് ഞാൻ പിന്നെ അതൊക്കെ നോക്കി കേക്കൊക്കെ ഉണ്ടാക്കി പിള്ളേരുടെ ബർത്ഡേക്കല്ലാം ഞാൻ കേക്ക് ഉണ്ടാക്കി ഞാന് ഉണ്ടാക്കുന്ന കേക്കാ ഇവിടിപ്പം മുറിക്കുന്നേ പിന്നെ പൊറത്ത് കൊടുക്കത്തില്ലെന്നേ ഒള്ള് ഉം പുറത്ത് കൊടുക്കാത്തേന്ന് വെച്ചാ ഈ ഡെ ക്കറേഷന് പുറത്തെ ഡെക്കറേഷനൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് അതിന്റെ സാധനങ്ങളൊന്നും എല്ലാം ഒന്നും ഇല്ല ഞാൻ മേടിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ട് നമ്മുടെ എന്താ വീട്ടിലേക്ക് ആകുമ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ ഞാൻ പിന്നെ സ്പൈഡർമാനെയൊക്കെ മേടിച്ച് വെച്ച് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ
കുറച്ച് കളറും ചേർക്കുക
ആഹ് ചേർത്ത അതിന്റെ പുറവൊക്കെയുണ്ട് പിന്നെ അക ത്ത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ പിന്നെ കുഴപ്പം
അത് മതി നമുക്ക് കാണാൻ വല്യ ഭംഗിയൊന്നും വേണ്ട
വേണ്ട നമ്മള് മുറി ച്ച് എന്തായാലും ആ ഫ്രണ്ടീന്ന് അത് പെട്ടെന്നങ്ങ് മുറിക്കുവല്ലോ
ആഹ്
മുറിച്ച് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന കുറച്ചല്ലേ ഒള്ളൂ ഇതാകുമ്പം നമുക്ക് ഒരുപാട് ഉണ്ടാക്കി കഴിക്കാം
ഉം പിന്നെ പൈസയും ലാഭമാണ് എത്ര രൂപ കൊടുക്കണം ഒരു കിലോനൊക്കെ
ഇന്നി നമ്മൾ ഉണ്ടാക്കി അത് കഴിക്കുമ്പോ ഉള്ള ആ ഒരു
ഫീലിങ്ങ് വേറെ പക്ഷെ എനിക്കൊരു കൊഴപ്പണ്ട് എനിക്കും ഓർഡർ ഒക്കെ എടുത്തായിന് ഞാന് ഞാന് പ്ലസ് ടു പഠി ക്കുന്ന സമയത്തായിരുന്നു ഞാൻ പഠിച്ചിട്ട് വെക്കേഷൻ ടൈമില് പോയി പഠിച്ചതാ വീടിന്റെ അടുത്തുണ്ടായിരുന്ന് കേട്ടോ അങ്ങനെ ഞാൻ ഓർഡർ എടുത്ത് ഡിഗ്രിക്ക് എത്തിയ പ്പോ ഒരു ഉപ്പാടെ ഒരു ഫ്രണ്ട്സ് പ്ലസ് ടു ജയിച്ചവർക്ക് ഗിഫ്റ്റായിയിട്ട് കേക്ക് കൊടുക്കണ്ടായിരുന്നു അപ്പോ ആ ഓർഡർ എടുത്ത് ഞാൻ
ആഹ്
ആഹ് ഓർഡർ എടുത്തപ്പോൾ ഇരുപതെണ്ണായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ ബീറ്ററ് ചെറുതായിരുന്നു ഞാൻ വേന്ന് വെച്ച് കൊറെ ഓർഡർ എടുക്കൂലോ പഠിക്കയാണല്ലോ മൊത്തം നടക്കൂലല്ലോന്ന് വിചാരിച്ച് ഒരെണ്ണം ഇരുപതെണ്ണം ഒരുമിച്ച് ചെയ്തപ്പോ എന്റെ ബീറ്ററ് കത്തിപ്പോയി അപ്പൊ പിന്നെ എനിക്ക് എന്തോ മൂഡ്‌ ഔട്ടായി എന്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാ ഇല്ല്യ, വീട്ടിലെ പഴേതാ പഴേ കാലത്ത് ഉപയോഗിച്ചിര്ന്ന ബീറ്റ്റാണ്.
ഉം
എന്തിനെന്നും അവിടെ എല്ലാത്തിനും. അത് ഉപയോഗിക്കണം. ആഹ് അത് ചെയ്തു, ഫിനിഷെയ്തു.
ഉം ഉം.
ഓഹ് പക്ഷെ അത് കത്തിപ്പോയി ലാസ്റ്റായപ്പൊ.
ആഹ്
പിന്നെ യേ ഇതൊക്കെ നമ്മള് ഫ്രിഡ്ജ് വാങ്ങിക്കണം അങ്ങനെ കൊറേ കാര്യങ്ങള്ണ്ട്. ഊം. അതാണ് കൊയപ്പ ഞാൻ തന്നെ ഈ ഇരുവതെണ്ണം അപ്പർത്തിപ്പർത്തെ വീട്ടിലെക്കെ കൊണ്ടുവെച്ചത്. ആഹ്. പിന്നെ നമ്മളതിന് വേണ്ടിങ്ങനെ മരിക്ക്ണോരാവണം.
അതേ.
ചെയ്ത് ഞാനങ്ങനാക്കും ഇങ്ങനാക്കൂ ന്ന്
ഉം അങ്ങനെമ്മക്കൊരിതൊന്നും ഒന്നുല്ല. എന്താലും ഇനി ചും ഒന്നു പൊടി തൊട്ടെടുക്കെല്ലാം യൂട്യൂബക്കന്ന് ആഹ് അത് ശെരി ഉം